ആഹ് എന്തൊക്കെയാ വിശേഷം
ആ നല്ല വിശേഷം എല്ലാർ എങ്ങനെ മയണ്ടൊ
മഴ ഇന്ന് മഴ കൊറവാണ് മൊത്തത്തില് മൂടിക്കെട്ടി ട്ടന്നെയാണ്
ഇവിടെ നല്ല ഉം മഴ തോരാതെ പെയ്യ്ന്ന് മുറ്റത്തോട്ടൊന്നും എറങ്ങാൻ വയ്യ
ഏ ഇവിടെ പിന്നെ ഇന്ന് തീരെ പെയ് ട്ടില്ല മൂടിക്കെട്ടി ഇങ്ങനെ നിക്കുന്ന അന്തരീഷാണ്
ഉം ഉം
ഇന്നലെ രാവിലെ മുതല് മഴ ഒന്നും ഇല്ല പിന്നെ വൈകുന്നേരം നല്ല മഴ പെയ്തു
ഉം ഉം എല്ലാരും ചൂട്‌കൊണ്ട് ആകെ ഇതായിട്ടിരുനല്ലേ ഒന്ന് മഴ ആയപ്പോ മഴന്നെ
ആഹ് ഹാ ഹാ ഇപ്പോ അങ്ങനെ തന്നെ ആരെന്ന് മഴ തീരെ
ഇവിടെ ഇത്രയും പേര് വെള്ളത്തിന് ബുദ്ധിമുട്ടി എന്താണേലും വെള്ളം വന്നു തുടങ്ങി അവിടെക്കെയെങ്ങനെ വെള്ളത്തിന് ബുദ്ധിമു അ അതെ വെള്ളത്തിന് ബുദ്ധിമുട്
ബുദ്ധിമുട്ട് വല്യ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാൽ മെയ് ഒക്കെ ആകുമ്പോ ഒന്ന് കരുതി ഉപയോഗിക്കണം പറ്റുന്നില്ല അവിടക്കെണ്ടോ ബുദ്ധിമുട്ട്
മ് ഇവിടെ ബുദ്ധിമുട്ടാരുന്ന് പിന്നെ കൊഴ ഇത് ലൈൻ പൈപ്പിലെ വെള്ളം ഒക്കെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യും
ഇം പിന്നെ ഫുഡ് ഒക്കെ ആയോ ഉച്ചക്കും
ആഹ് ഫുഡ് ഒക്കെ ആയി കഴിച്ചില്ല
ആ ആ അ കഴിച്ചിട്ടില്ല പള്ളീ പോയിട്ടുണ്ട് അവിടുന്ന് വന്ന്
ആഹ് അഹ് ആഹ്
പിന്നെ എന്താ സ്പെഷ്യലൊക്കെണ്ടോ വെള്ള് വെള്ളിയാഴ്ചയായിട്ട് സ്പെഷ്യലൊക്കെണ്ടോ
മീന് മീനും തോരനും മീൻ വറ അതൊക്കെ തന്നെ
ആ അ ആ
മ് പിന്നെ ഒര് വെറ് ഇണ്ട് മറ്റേ ബീൻസുണ്ടല്
ഇ ഇ ഈ ക്ക വാങ്ങുന്നന്നെയാണോ വീട്ടിലിണ്ടാക്
ഇല്ല വാങ്ങ് വാങ്ങൂന്നന്നെ കടേന്ന്
അഹ് ആഹ്
എവടെ മൊളവ് വഴുതന അതൊക്കെ നട്ടിട്ടൊണ്ട് പച്ചമുളക് ഉണ്ടമുളക് ഉം കൊഴപ്പൊല്ല ആഹ് ആവശ്യത്തിനൊക്കെ വെണ്ട ഇതൊക്കെ നട്ടിട്ടൊണ്ട്
ഉ ഉ ഉ ഉ
അത്യാവശ്യം കിളിക്കുവ്ന്ന് ത് ചെലതൊന്നും നട്ടാ പിടിക്കൂലല്ലാ നട്ടാ പിടിക്കുന്നെ ഒക്കെ നട്ടിട്ടൊണ്ട്
ആ
കോവയ്ക്കാ അതൊക്കെ ഒണ്ടാരുന്ന്
ജോലിയൊക്കെ കഴിഞ്ഞോ വീട്ടിലെ
ഉം ജോലിയൊക്കെ കഴിഞ്ഞ് ഇനി കൊറച്ച് തുണി അലക്കാൻ എണ്ട് മഴ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് പൊടിഞ്ഞു പൊടിഞ്ഞ് ഇരിക്കണ് തളങില്ല
അ മഴയായതു കൊണ്ട് ഒണങ്ങാൻ ഒണങ്ങാൻഒക്കെ പാടായിരിക്കുകവല്ലേ അല്ലെ
ആ ഒണങ്ങാൻ പിന്നെ ചെറുതായിട്ട് ചായിപ്പ് പോലെ ഷീറ്റ് അടിച്ചിട്ടുണ്ട് അവിടെ എല്ലാം കൂടെ വാരിക്കൂട്ടിയിട്ട് വിരിച്ചക്ക ഇടും
ആ ആ ആ അ
കുട്ടികള് രണ്ടുണ്ട് അവര് ഉസ്കൂൾ യൂണിഫോമും ഡ്രസ്സ് എല്ലാം കൂടി മ്മള് വീട്ടീനിക്കുന്നകൊണ്ട് ഏതെങ്കിലും കൂറേയെങ്കിലും ഇട്ടോണ്ട് ഇരിക്കും. അവര് പറയും പോണോണ്ട് അവർക്ക് അതുതന്നെ ഇട്ടു കൊടുക്കണം.
ആ യൂണിഫോമൊക്കെ ഒണങ്ങാൻ പാടായിരിക്കും. പിന്നല്ലേ മം മം മം
പിന്നെ കൊറച്ചൊക്കെ ഒണക്കിയിട്ട് പിന്നെ ഇസ്ത്തിരി ഇട്ടിട്ട് ചൂടാക്ക്
മം മം മം മം അതേ
ആ എന്താ കുട്ടികളൊക്കെ ഏത്രേല്?
കുട്ടികള് ചെറുത് നഴ്സറില് പേയിട്ട്ണ്ട്. മോക്ക് ഇന്ന് ലീവ് ആണ്.
എപ്പോ മോൾ എന്ത് പഠിക്കുന്ന്?
ഓള് യു പ്പിലാണ് പഠിക്കുന്നത്.
ഓ ഓ
അത് എവിടാ
ഉം ഉം. പിന്നേ
ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കാവുന്നേയുള്ളൂ. പിന്നെ പള്ളി പോയിവന്നിട്ട് വേണം കഴിക്കാന്
ഓ ഇവിടെ അടുത്ത് തന്നെയാണോ? വളളി
ആ ഇവിടെ അടുത്ത് തന്നേണ് കേക്കും വാങ്ക് ഒക്കെ കേക്കുന്ന സ്ഥലത്തന്നെ. പിന്നേ പിന്നെന്താ
പിന്നെന്താ? ഇല്ല ഞാൻ തയ്യൽ ഉണ്ട് വീട്ടില് തയ് ക്കും
പൂവുല്ലേ
മ്മ് ആ ഞാൻ ഐ ടി ടീച്ചറുടെ അടു ത്ത് നേറ്റി അടിച്ച് കൊടുക്കും
ആഹ് ആഹ് ആഹ് ച്റിയ പെരുന്നാളൊക്കവുമ്പോ
ആ പെരുന്നാൾ ആ യൂണിഫോമിന്റേ ഇതൊക്ക തയ്ക്കും
ആഹ് ആഹ് ആഹ്
പിന്നെ
വേറെ
ഉം ഇല്ല ഞാൻ ഒന്നും ചെയ്യുന്നൊന്നും ഇല്ല വീട്ടിലന്നെണ് തയ്ക്കും ഇന്റെ സ്വ ന്തം കാര്യങ്ങൾക്കിള്ളതൊക്കെ തയ്ക്കും പിന്നെ അല്ലാതെ പൊർ ത്തു കൊടുക്കാറൊന്നുല്ല
ആഹ് പിന്നെ എല്ലാരും ഫുഡൊക്കെ കഴിച്ച ച്ചാ മോള് കഴിച്ചോ?
ഇല്ല മോള് കഴിച്ചിട്ടില്ല കൊർച്ചേരത്തിന്നൊഴിവായതോണ്ടേ നല്ലൊർക്കായിരുന്നു സ്കൂളൊക്കെ ഒഴിവായപ്പഴേ ഒറങ്ങക്കൊണന്ന്
ഉം
പിന്നെ വീട്ടിലെന്താ കോഴികള് അങ്ങനെക് ഇണ്ടോ?
കോഴൊന്നുല്ല ഇവടെ വീടിലെ പട്ടികളെ ശല്യാ അതുകൊണ്ട് കോഴികളെയൊന്നും വളർത്താറ്ക്കൂല്ല കോഴി ആട് ഉം പട്ടികള് കൂട് നല്ല കട്ടിയുള്ള അവര് വലിച്ചൊറിയും ഉം ഞാൻ ഏതായാലും വളർത് ത്തീട്ടില്ല ഇവ്ടെ വളർത്തിയവരൊക്ക മതിയാക്കി
അഹ് ആഹ് ആഹ് ആഹ് അ ശെ ഇവിടേം അങ്ങൻ തന്നെ കുർക്കന് കീരി ഒക്
ആഹ് അഹ് ഉണ്ട് അത് കൊണ്ട് നമ്മള് വെറുതെ വേടിച്ചിരുന്നു.
ആഹ് അതെ.
ആഹ് അങ്ങനെ അല്ലെങ്കി നല്ല ആദായായിരുന്നു മുട്ടേക്കെ ഇട്ക്ക് ക്കെ അല്ലെങ്കി എന്തെലും ഉം ഉം നല്ല വെലയുണ്ടല്ലോ മുട്ടയ് ആഹ് നല്ല ല്ല മുട്ടയ്ക്കിപ്പൊ നല്ല ഇപ്പൊ നമ്മളെ പത്ത് രൂപ എടുക്കാല്ലെങ്കി കൊണ്ട് കടേ കൊണ്ട് കൊട്ത്താലും എന്തെലും പൈസ കിട്ടുവല്ലോ.
ഉം ഉം അതെ വെല്ല പിന്നെ മക്കളൊക്കെണ്ടാവുമ്പോ ആവശ്യണല്ലോ മു
ആഹ് അതെയതെ ഉം സ്കൂളിലൊക്കെ ചോറ് കൊണ്ടോവാനും എല്ലത്തിനും അത്യാവശ്യ പക്ഷേ ഏതായാലും വളർത്താൻ നിവർത്തിയില്ല.
ഉം ഉം അതെ ഉം
പിള്ളേർക്ക് സ്കൂളിന്ന് കോഴികളെ കിട്ടിയതാ അതൊക്കെ ഞാൻ കൊട്ത്ത് വേറെയെല്ലാം കൊട്ത്ത് കിട്ടി
ഉം ഉം ഉം ഉം
അങ്ങനെ പിന്നെ വേറെന്തെക്കെ വിശേഷം?
വേറെ എന്ത് ക്യാ പിന്നെ ഇങ്ങനെ പോവുന്നു വീട്ടിലൊക്കെ പോവാറില്ലേ?
ആഹ് പോകാറുണ്ട് പോകാറുണ്ട്.
ഉം ഉം. ഒയ് വിലൊക്കെ സ്കൂൾ മക്കക്കൊയ്വ്ണ്ടാ സമയത്തൊക്കാ
ആഹ് ഇല്ലട വെക്കേഷനാവുമ്പോ എല്ല ടേം കറങ്ങി പിന്നങ്ങനെ പോ ക്കില്ല. ഇല്ല. പിന്നെന്തായാലും വിശേഷം വരുമ്പം എല്ലാരും കൂടി കൂടുമ്പം കാണും എത്രാലും
ആഹ് അതെ. പിന്നെ
ഹസ്ബൻ്റെന്താ വർക്കെയ്യുന്നേ?
ഹസ്ബൻഡ് വിദേശത്താണ്. ഇപ്പൊ ഇവിടെ നാട്ടിലുണ്ട്.
ആഹ് ആഹ്. പിന്നെ എന്തൊക്കെയാ? എവടാ? മ്ഹ് എല്ലാരും അടുത്താ വീട്ടിലുള്ളവരൊക്കെ?
ഏഹ് ആഹ് ഇവിടെ അയൽവക്കക്കൊക്കെണ്ട്. ആഹ് ഇണ്ട് അടുത്ത്ണ്ട് അയൽവ തറവാടൊക്കെ ഇണ്ട് അടുത്ത്. മ്ഹ്
മ്ഹ് ആഹ് ഇവിടെ അടുത്തടുത്ത് അയൽവക്കൊക്കെ ഉണ്ട്. അടുത്ത വീട്ടിൽ ആരും ഇല്ല മോൾ പ്രെസ്സവത്തിന് കൊണ്ട് പോയിരിക്കുന് അന്നേരം അവരാങ് പോയീ അങ്ങനെ ഇവിടെ ആരും ഇല്ല അല്ലേൽ അവരെടുത്തു സംസാരിച്ച് ആ കൊഴപ്പം ഒന്നുമില്ലല്ലോ ആ എല്ലാരും നല്ല കമ്പനി ആണ് അങ്ങനെ അപ്പുറത്ത് ആരും ഇല്ല അവരുണ്ടേങ്കിൽ അങ്ങനെ സംസാരിച്ച് പറഞ്ഞോണ്ടിരിക്കും ഇന്ന് അവർ അവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബോറടിച്ചു ബോറടിച്ചു ഇരിക്കയിരുന്നു കുട്ടികൾ വരുന്ന വരെ ഇവിടെ എങ്കിൽ ഒരു ബുദ്ധിമുട്ടാ എന്നാലും പോയീ കഴിഞ്ഞി വരുന്ന വരെ പിന്നെ ഒരു സമയം പോവത്തില്ല മ്മ് ആ പോയീ കഴിഞ്ഞാ പിന്നെ ഒരു ബോറടിക്കും ഉണ്ടെങ്കിൽ അവരോടുത്ത വഴ്ക്കകൂടി അവർക്ക് ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഒരു ബോർ അടിയ പിന്നെ അങ്ങനെ സമയം ആയാ സമയം ആയ മ്മ് പറഞ്ഞി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വേണ്ട അവരെ വരുന്ന വരെ പിന്നെ ഒരു വെപ്രാളം
ആ അതെ എല്ലാവീട്ടിലും അവസ്ഥ അങ്ങനെ തന്നെ തന്നെയാണ് അവരെ തല്ലും ഉണ്ടാവുമ്പോ ഒരു ഇതാണ്
മ്മ്
പിന്നെ
പിന്നെ എന്തൊക്കെ അങ്ങനെ പോവുന്നു വൈകുന്നേരയൊക്കെ എന്താ
ഹ്മ്മ് വൈകുന്നേരം ആ എന്റെ ഹുസ്ബൻഡ് പള്ളിയിൽ ആണ് അയിന് പിന്നെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ വൈകീട്ട് കാപ്പി ഇണ്ടാക്കും അല്ലെങ്കി പിന്നെ സാദാ ഉച്ചയ്ക്ക് വെയ്ക്കുന്ന ഫുഡ്ഡ് ന്നെ കഴിക്യും
ആ മക്കൾക്ക് അങ്ങനെ
ആ അങ്ങന സ്കുൾ ഇട്ട് വരുബ വല്ല സ്നാക്സ് എത്നങ്കിലൊക്ക കാണും തക്ക പൊറക്കി കൊർചൊക്ക ന്നടക്കും അല്ലാത പിന്നെ രാവിലെ കാപ്പി എത്നേലും ഉണ്ടാക്കിത്തൊക്കെ ബാക്കി ക്കെ ഉണ്ടെങ്കി
ആഹ് ആഹ് മ്ഹ് എണ്ണക്കടി അങ്ങനെ ക്കെൻ വേണോ?
അങ്ങനെ യങ് നിർബന്തൊന്നുല്ല
അ ആ
കൊണ്ടൊയ് അത്രേള്ളൂ അല്ലാതെനിർബന്തൊന്നുല്ല പിന്നെ അല്ലാതെ എളേ ആള് പിന്നെ അട്ക്കളേ വന്ന് പരതും പരതിട്ട് രാവിൽത്തെ കാപ്യോ അങനൊക്കെ ഉണ്ടെങ്കി എന്തെങ്കിലൊക്കെ ഇട്ത്ത് കയ്
അ അ ആ രാ ഇവടിം അങ്ങൻത്തെന്നെ മക്കക്ക് രാവിൽത്തതായ ഷ് ട്ടാണ്
ഉം രാവിലെ കൊടുക്കുമ്പോ അവർക്ക് വേണ്ട അന്നേരം വൈകിട്ട് വെരുമ്പം തെരക്കും അന്നേരം കഴ് അന്നേരം കഴിക്കും അതോണ്ട് ഞാൻ ഇച്ചിര അധികം ഒ ണ്ടാക്കി വെ
ആ അതെന്നെ ഞാനും രാവിൽ ത്തന്ന് കൊർച്ചധികം ണ്ടാക്ക്യാലവര് വൈകുന്നേരും ഇഷ്ടത്തോടൂകൂടി കഴി ക്കും അപ്പം പിന്നെ അപ്പം പിന്നെ അതങ്ങട്ട് ണ്ടാക്കും
ആ അങ്ങനെന്നെ അപ്പഴതും കഴിയും ഇന്നാ ഓക്കെ ഞമ്മളെ കോള് പത്തിൻറ്റായോ
ഇല്ല ആയ്റ്റില്ല
മ് ആഹ് ആഹ് ഒന്ന് പറയാന് ആഹ് പിന്നെ അങ്ങനെയൊക്കെയിരിക്കുന്നു കാര്യങ്ങള് പിന്നെ രാവ് നിങ്ങളൗട രാത്രി ഫുഡ്ഡ് വേറെ ഉണ്ടാക്കോ?
രാത് ഇല്ല കുടുതലും ഉച്ചക്കത്തെന്നേണ് പിന്നെന്തെ ങ്കിലും പോ പോരായ്മ വന്നാല് ചെൽപം ചപ്പാത്ത്യോ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും. ഹസ്ബൻ്റ്ന് ചെൽപം ആഹ് ഹസ്ബൻ്റിന് ചെൽ ചപ്പാത്തി ഒക്കെ ഇണ്ടാക്കാ അവർക്ക് ചപ്പാത്തിക്കേണ് ഇഷ്ടം.
ഉം ഞാനും കു ട്ട്യേളേ അങ്ങനെ ശീലിപ്പിച്ചാ അവര് അങ്ങനെ പോവും പിന്നാ കാപ്പി ഒക്കെ ഉണ്ടാക്കി കൊട്ത്താലേ
ആഹ് അതെ ആഹ് അതെ പിന്നെ നമ്മ ക്കതൊര് പണിയാവും.
ആഹ് നമ്മക്ക് നമ്മള് മൂന്ന് നേരം അടുക്കളേ കെട ക്കണ്ട്യേ. നമ്മളൊന്ന് അവരോട് ഫ്രീയായിട്ടിരുന്ന് സം സാരിക്ക്യോ പറയൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ ഞമ്മള് രാത് ജ്ല്ലൊക്കാ ഇരിക്കുന്നെ അപ്പൊ രാത്രിയിലെ സമയം കാണൂ
ഞാനെന്നാലെ പിന്നെ വിളി
ആ ഓക്കെ ശരി